ഹലോ ആഹ് എന്തെടുക്കുവാ
പാചകത്തിലൊക്കെയാ രം വയ്യ അന്നേരം പാചകം ഞാനങ്ങേ ഏറ്റെടുത്ത്
ആന്നോ എന്നിട്ട് രാവിലെ എന്തുണ്ടാക്കി
ഏഹ്
രാവിലെ എന്ത് ഉണ്ടാക്കി
രാവി
കേക്കുന്നില്ലയോ അവിടെ റേ റേഞ്ച് ഇല്ലന്ന് തോന്നുന്നു റേഞ്ചോള്ളടത്ത് നിക്ക ക്കുവോ
റേഞ്ച് ഉണ്ട് റേഞ്ച് ഉണ്ട് നല്ല റേഞ്ച് ഉണ്ട് ഇവിടെ രാവിലെ ദോശ ഉണ്ടായിരുന്ന്
ആ കറി എന്ത് ഉണ്ടാക്കി
കറി മുട്ടക്കറി മുട്ടക്കറിന്ന് വച്ചാ മുട്ട റോസ്റ്റ് പോലെ ഈ ഉള്ളി ആഹ് പിന്നെ ഞങ്ങളൊക്കെ ഈ പുറത്ത് പോയട്ടീമ് സക്കല്ലേ അത് കാരണം ഞങ്ങക്ക് പാചകൊക്കെ നല്ല രീതിയി അറിയാം അതി ആ ഗൾഫിലൊക്കെ നിന്നിട്ടുള്ള അത് കാരണം നമുക്ക് പാചകംക്കെ കുഴപ്പൊന്നുല്ല
അവിടെ എങ്ങനെ നന്നായിട്ട് അവിടെ അവിടത്തെ സ്വന്തയിട്ടാണോ കുക്കീയ്യുന്നേ
ആഹ് ആന്ന് ആന്ന് അവിടെ ഞങ്ങള് സ്വന്തമായിട്ട് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നെ അത് കാരണം മിക്ക കറികളും ഞങ്ങക്ക് ചെയ്യാനുംക്കെ എളുപ്പ എല്ലാം അറിയാം മിക്കതും അങ്ങനെ ഇപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയേക്കണ് ആ കറി പോലല്ല മുട്ട റോസ്റ്റ് അതീ ഉള്ളി സവാള അറിയാവോ സവാളാ
ആഹ് അറിയാം
സവാള അരിഞ്ഞ് ഒരു ചെറുത ചെറിയ കറിക്കൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഒരു സവാള എടുത്ത പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചെടുക്കണം പിന്നെ ഒരു പച്ചമുളക് ചെറിയൊരു തക്കാളി
ആ
അന്നേരം ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ചൂടായേന് ശേഷം നിങ്ങളെങ്ങന കടുക് പൊട്ടിക്കാറുണ്ടോ
ആഹ് കടുക് പൊട്ടിച്ചിട്ട് ഞങ്ങള് ഞാൻ കുക്കറില വെക്കാറുള്ളത്
ആണോ ആഹ് ഇത് കുക്കർ അത് പെട്ടെന്ന് വെക്കാൻ വേണ്ടീട്ട് ഇത് അല്ലാതെ വയറ്റി എടുക്കുന്നെ ആണ് നല്ല ടേസ്റ്റ് വരുന്നത് നമ്മള് എണ്ണക്കാത്തിട്ട് തന്നെ ഉള്ളി വാട്ടി എടുക്കണം അത്
ആ
എടുക്കാങ്കില് അതിൻ്റെ ആ ഇതങ്ങ് ഫ്രഷ്നസ് ഒക്കെ കിട്ടും മറ്റേത് നമ്മള് അല്ലാതെ ആവിയിൽ വേവിക്കുന്നല്ലേ
ആ ആ ഉം
ഇതാവുമ്പോ നല്ല രീതിയിൽ വാട്ടിയിട്ട് ഇച്ചരി വാടി വരുമ്പോഴേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാവുള്ളുന്ന
ആ
കേട്ടോ
ഇല്ല ഇല്ല കേക്ക ഒക്കുന്നില്ല
ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെല്ലാംയിട്ട് നല്ല ബ്രൗൺ ആവണം കളർ അങ്ങനെ നല്ല ചുമന്ന കളറാക്കിയതിനന് ശേഷം പൊടി വേണെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കി ഇടുന്നതായിരിക്കും നല്ലത്
ആ
അന്നേരം ഈ കറിക്കൊക്കെ നല്ല കളറ് കിട്ടും നല്ല ചൊവന്ന കളറില്ലേ
ആ
ആ കളർ കിട്ടും ആ ഇച്ചിരി ചൂടാക്കി ഇട്ടിട്ട് അധികം വെള്ളം ചേർക്കല് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആ വെള്ളം അങ്ങ് പറ്റിക്കണം വേവിച്ച് വേവിച്ച്
ആ ആ
ഈ വെള്ളം കൂടെന്ന് ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഇടണം
ആഹ് ആഹ് ന്നല്ലേ ആഹ്
ആഹ് അറിഞ്ഞിട്ട് നല്ല രീതി ഒന്ന് വേവിച്ച് അത് വെള്ളം വെറ്റിച്ച് റോസ്റ്റ് പോലെ ആക്കി എടുക്കണം എന്നിട്ട് ലാസ്റ്റ് നമ്മള് മുട്ട പുഴുങ്ങിയത് ഉണ്ടല്ലോ
അഹ് ആഹ്
മുട്ട പുഴുങ്ങിയത് രണ്ടായിട്ട് തളർക്കണം രണ്ടായിട്ട് പിളർന്നെടുക്കണം അതായത് രണ്ടായിട്ട് മുറിക്കണം
ആഹ് ആഹ് ആഹ്
അങ്ങനെ മുറിച്ച് അതിനകത്ത് ഇട്ട്ട്ട് ആ റോസ്റ്റ് അതിനകത്ത് അത് മൂടി വെക്കണം ഇങ്ങനെ അതായത് മുട്ട അതിന്റെ അകത്ത് വരണം ആ റോസ്റ്റ് മൊത്തത്തില് ഇങ്ങനെ മൂടി കൊറച്ച് നേരം വെച്ചേക്കണം അന്നരത്തേക്ക് ഈ മുട്ടക്കകത്തും ഈ ഇതിന്റെ ഈ എരിയും പുളിയും എല്ലാം മുട്ടയിലൂടങ്ങ് പിടിക്കും അന്നിട്ടോരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് കഴിക്കാണെങ്കില് നല്ല ടേസ്റ്റ് ആയി ഏറ്റവും നല്ലത് പൊറോട്ടയുടെ കൂടൊക്കെ കഴിക്കാനാണ് പൊറോട്ട അറിയോ പത്തിരി പത്തിരി ഉം മറ്റേ അരിപ്പത്തിരി അല്ല ഈ അല്ലാതുള്ള പൊറോട്ട ആഹ് ആ പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റാത് അതും പൊറോട്ടേം ഉണ്ടെങ്കില് ഉണ്ടല്ലോ കുശാലായി പിന്നെ അവിടെന്തോ ഉണ്ടാക്കി
ഇവിടെ രാവിലെ ദോശയും ചമ്മന്തിയുവാ
ആണോ?
ആ അതാക്കി ആ അതാങ്കി എളുപ്പം ഉണ്ടാക്കാലോ
ആ അവം പെട്ടെന്ന് പരിപാടി കഴിയുവോ തേങ്ങ തിരിമി ഒന്ന് അരച്ചെടുത്ത് ഒ? ന്ന് ചൂടാക്കി എടുത്താ ചമ്മന്തിക്കറിയായില്ലേ ഉം എല്ലാരും കഴിക്കാറായോ ഇല്ലല്ലോ
ഇല്ലല്ല സമയമാവുന്നതല്ലോട്ട് ഇവിടെ ഒമ്പത് മണിയൊക്കെ ആവും പിന്നെ രാവിലെ പോകുന്നുണ്ടെങ്കി മാത്രെ യുള്ളൂ രാവിലെ കഴിക്കുന്നത്
ആ ദോശയൊക്കെ ഇങ്ങനെ മസാല ദോശയൊക്കെ പോലൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ഇല്ലില്ല ഇതുവരെ ഉണ്ടാക്കിട്ടില്ല സാധാ ദോശപൊലന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് രാവിലെ പോവാൻ വെപ്രാളം പിടിച്ച് പോവാൻ നിക്കുമ്പം മസാലദോശ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല.
ആഹ് ആഹ് ഞാന് ഉണ്ടാക്കിട്ടുണ്ട്. മസാല ദോശയൊക്കെ ആഹ് സ സാധാ ദോഷമാവ് തന്നെ ഇച്ചിരിം കൂടെ വലുപ്പം ആക്കീട്ട് ചെറിയൊരു മസാല കൂട്ട് കെഴങ്ങിന്റെ ഉണ്ടല്ലോ
ആഹ്
കെഴങ്ങിന്റെ ചെറിയൊരു മസാല കൂട്ടു പോലൊക്ക ഉണ്ടാക്കി അതിനകത്ത് വെച്ച് നല്ല ഉണ്ടാക്കി എടുത്തപ്പോ വൈഫിനൊക്കെ ഇഷ്ടപ്പെട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഉം അങ്ങനെ എട എടക്ക്‌ ഇട്ടക്കെ എന്തെലുമൊക്കെ ഞാനിങ്ങനെ ചെയ്യും. എന്തേലു ഇങ്ങനെ ഒണ്ടാക്കും ഇവിടെ. വെറൈറ്റി വെറൈറ്റി നമ്മള് ഈ വീഡിയോസ് ഒക്കെ കാണുമല്ലോ അങ്ങന അതൊക്കെ കണ്ടിട്ട്. അത് വെച്ചിട്ട് ഞാൻ ഓരോന്നക്ക ചെയ്യാറുണ്ട്. ചെയ്ത് നോക്കാറുണ്ട് മ്ഹ് ചെലതൊക്കെ പാളി പോകാറുണ്ട്. ചെലതൊക്കെ നല്ലതുപോലെ കിട്ടും ആണോ? ഇല്ലില്ല ഞങ്ങക്ക് ഇഞ്ഞി പോണം. മറ്റേ ചന്തയില് പോയി വേണം വാങ്ങിക്കാനായിട്ട്. മീനൊക്കെ ഇപ്പം ഭയങ്കര വെലയാ ഇപ്പൊ ഈ കേക്കാവോ
ആഹ് ഇപ്പ കേക്കാം. ഒരിടത്ത് നിക്ക് ഈ നടക്കുന്നോണ്ടാ കൊഴപ്പം
ആണോ ആഹ് ആഹ് അതിപ്പൊ ഒരിടത്ത് നിക്കുവാന്നല്ലോ. നടക്കുവാന്ന് എങ്ങനെ മനസ്സിലായി
റേയ്ഞ്ച് പോകുമ്പോ മനസ്സിലായിക്കൂടേ
ആണോ ഉം ഉം ഉം പിന്നെ അവിടൊക്കെ മീനക്ക കിട്ടിയോ
ഇല്ല ഇല്ല ഇവിടെനി മീന് കൊണ്ടുവരണം
ആഹ്
അത് പത്ത മണിയൊക്കെ ആകുമ്പോ കഴിയും കൊണ്ടുവരാൻ ഹലോ
ആഹ് പറഞ്ഞോ പറഞ്ഞോ കേക്കാം
ഏഹ്
പറഞ്ഞോന്ന് കേക്കാന്ന് കേക്കാൻ പറ്റുന്നുണ്ട് ഉം അവിടയും ചന്തയിൽ പോയി മേടിക് വാണോ
ഇവിടെ കൊണ്ടുവരും
ആഹ് ആ ഹ് ഹ അന്നേരം നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുവല്ലോ
ഫ്രഷ് ഏയ് ഇവിടെ കൊണ്ടുവരുന്ന ഇവരൊക് കമ്മീഷൻ കടന്ന് എടുക്കുന്നു ഇവിടെ കൊണ്ടുവരുന്ന എത്ര നല്ല ഇപ്പ ഇപ്പം മയൊണ്ടാ ഇപ്പ ഇല്ല ബോട്ടും വെള്ളമ ഒന്നും പോവാത്ത കൊണ്ട് നല്ല മീനൊന്നും അല്ല കൊണ്ടുവരുന്നത്
ആഹ് ഉം ഹും ഉം ഉം ഉം ആ ഇവിടെ അതേ സ്ഥിതി തന്നെ അത് മാത്രല്ല മീനൊക്കെ ഭയങ്കര വിലയവാ
ഉം അത് കാരണം ഞാൻ ഇന്ന് ചിക്കൻ മേടിച്ച് എന്തെിലും ഒരു വെറൈറ്റി ചെയ്താലോ നിങ്ങനെ ആലോ
ആഹ് അതാ നല്ലത് ഇപ്പ ചിക് ക്കൻ മേടിക്കുന്ന പൈസ മതില്ല മീൻ മേടി മീൻ മേടിക്കുന്ന പൈസ മതില്ല ചിക്കൻ മേടിക്കൻ
ആഹ് അത് ശരിയാ അത് കാരണം ഇന്ന് ചിക്കൻ മേടിച്ച് ഒരു പുതിയൊരു ഡിഷ് പോലെ തയ്യാറാക്കാനാട്ട് ഒരു വീഡിയോ കണ്ടായിരരുന്നു അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചേ
ആഹ് ഹാ ഹ
ച്ച് ഒരു അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ചെയ്യുന്നൊരു ഇതുണ്ട്
ആഹ്
ആഹ് ആഹ് കറി ഒന്ന് റെഡിയാക്കണം മറ്റേല്ലെ ഒരു പ്രോഗ്രാ ഉണ്ടല്ലോ ഇപ്പം
കുക്കിങ്ങിന്റെക്കെ ആയിട്ടുള്ള ഏഷ്യാനറ്റ്ന്റെ ആ അതിനാത്തൊക്കെ പല പല വെറൈറ്റികളൊക്ക ചെയ്യുന്ന കണ്ടിട്ടില്ലേ
ആഹ് അക്ഷെ അത് മ്മള ഓരോ റെസിപ്പി ഒന്നും കാണിക്ക്യത്തില്ലല്ലോ ലാസ്റ്റ് കുക്കെയ്തൊ
ഫ് ഷെഫ് പറയുന്ന ആ പാചക ക്കാരനുണ്ടല്ലോ മെയിനായിട്ട് അതി ക്ക്ന്നല ആങ്കറായിട്ട് ക്ക്ന്ന പാചകക്കാരൻ ആ ആ പാചകക്കാരൻന്റെ വ പല വീടികളും നാം കണ്ട്ട്ടുണ്ട് അന്നേ ആ ആൾടെ ഒര് ഒര് ഇതാണ് ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉള്ളര് ഒരിതുണ്ട് ഒരു ചിക്കൻ കറി
മ്
അധികം ഇതൊന്നുഇല്ല വല്ല്യ ആഡംബരമായിട്ടുള്ള ഒന്നുമില്ല ചെറിയ രീതിയിലുള്ളൊര് ചിക്കൻ കറി പക്ഷെ നല്ല ടേസ്റ്റ് ആന്നാ ഈ വിരുന്നുകാർക്കൊക്ക വിളമ്പാമ് പറ്റിയ സാധനമാന്ന ആള് പറഞ്ഞത്.
ആന്നല്ലേ ആഹ്
ആഹ് ഇന്നലേം അതൊന്ന് ഇന്നൊന്ന് ചിക്കം മേടിച്ചൊന്ന് ഒന്ന് പരീക്ഷിചിച്ച് നോക്കാന്ന് വെച്ച് ഏ അങ്ങനെന്നും ഇല്ല അയ്ന് വിരുന്നുകാര് ന്നെ വേണോന്നില്ല അവര് പ്പം വിരുന്നുകാര് വരുന്നന്ന് പ ഹ് ഹ് കൊടുക്കാന്ന് പർഞ്ഞ പിന്നാ നം മ്മക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ലേ വിരുന്നുകാർക്ക് കൊടുക്കണോന്നില്ലല്ലോ വി രുന്നു കാര് വരാൻ നേര ത്ത് ഞാന് വടെ ന്തേലും ബിരിയാണിയോ അങ്ങനെക്കെ ന്തേലും ആ. സെറ്റയ്യുന്നത് നമ്മള് പൊറത്ത്ന്ന് പൊറത്ത് ന്ന് മേടിക്കൻ നിക്കത്തില്ല വീട്ടിതന്നെ അങ്ങ് ശരിയാക്കി എടുക്ക
ആ അപ്പൊ വൈഫിന് ജോലിയൊ ന്നുല്ലല്ലോല്ലോ സ്വന്താട്ട് ചെയ്തോളോ ല്ലോ
ആഹ് അങ്ങനല്ല അതിന്റെ കൂട്ടത്തിന്ന് ചെയ്യും കാര്ണം ഞാൻ ചെലപ്പം റൈസ് റെഡിയാ ക്കുവാന്നെങ്കില് ആ വൈഫ് കറി റെഡിയാക്കും. വൈഫ് നല്ല പാചകക്കാരിയാ. ഓ വൈഫിനും ഇൻട്രസ്റ്റാ ഇതൊക്കെ ചെയ്യാനായിട്ടെ.
ആഹ് നല്ലേ ആഹ്
പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയായില്ലേ? ആ ന്നാ ഞങ്ങളും കഴിക്കാനാന്താ കൊണ്ട് പോവോ എല്ലാം റെഡി ആയിട്ടിരിക്കുവ ഞ്ഞ് കഴിച്ചിട്ട് വേണോ ഞ്ഞ് മീ മാങ്ങാം പോവാൻ
ഉം ശരി
ഉം എങ്കി ശരിയെന്നാ